താ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെയോ
കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ആണോ
ആഹ് ആഹ്
എന്ത ഒന്ന് സ്കൂള് പോയിട്ടില്ല എന്നേഷ് എഹ് ശനി ആയോണ്ടെ ശനി ഞായറോ നാളെയും ഇഞ് അവധി ആയിരിക്കാം
ആഹ് ഞായറവധി ആണല്ലോ
ആഹ് ആഹ് ട്യൂഷന് ചെറിയ കുഞ്ഞാണ് അപ്പൊ ഞാനത് നെ പറഞ്ഞയ്ക്കാറില്ല. ഞാന് ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്
ആഹ് ആഹ് ഒത്തിരി പിള്ളാരുണ്ടോ
ഇല്ലല്ല കൊർച്ച് പിള്ളേരേ ഒള്ളൂ
ആഹ് ആഹ് ഉം രാവിൽത്തെ കഴ ഇന്നത്തെ റ്റുഷ്യൻ കഴിഞ്ഞോ. അതോ വൈകിട്ട് വല്ല ആണോ
ആഹ് വൈകീട്ടാണ്
ഏ ഇവിട്ത്ത അവമ്മാര് ഇന്ന് പോവും. ആഹ് എനിക്ക് ഒരാളാ വൈകീട്ട് നാല് മണിക്ക്
ആണോ ആഹ് ഏത് സബ്ജക്റ്റ എട്ക്കല്
ഞാനൊ ഞാന് ഞാനെല്ലാം എട്ക്കും
ആഹ് ഓക്കെ ഏതായാലും ഏഹ് ഞാനെ ചൊമയും പനിയാണ് ഇപ്പത്തെ കാലാവസ്ഥോണ്ടേ
ആഹ് ആഹ് ആശുപത്രി പോയില്ലേ
ഓ കാണിച്ചു വന്നു
ആഹ് ആഹ്
പിന്നെ ഗുളിക കു മ ഗുളിക കുടിക്കാനാ ഭയങ്കര മടിയാ അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും മാറിയാല് അതായിരിക്കും ഒന്നൂടി നന്നാവന്ന് തോന്നും ഉം ആഹ് അന്നോ ഇഷ്ടല്ലേ പിന്നെ പ റ്റെ പറ്റെ പിടുത്തം വീടാണെങ്കില് അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയെരും
ആഹ് ആഹ് പിന്നെ വെറെന്തോണ്ട്?
വേറെ എന്തൊക്കെ സുഖം അങ്ങനെ പോകുന്നൂ
ഉം മഴയാണോ?
ആഹ് ഇന്ന് നല്ല മഴയായിർന്നു ഇപ് ഇപ്പൊ ചോർന്നിട്ടുണ്ട്ട്ടോ ഈ മഴക്കാലം
ഉം
ഈ മഴക്കാലാണോ ഉം ഉം ഉം മ മറ്റതാണോ ഇഷ്ടം
എനിക്ക് വെയിലാ ഇഷ്ട്ടം മഴയാവു അല്ല ഇന്നും മ ചൂട് നമുക്ക് ഫാനും അല്ലെ എ സിയ ഒക്കെ ഇടാല്ലോ പക്ഷെ മഴയാവുമ്പോഴത്തേക്കും മുറ്റം മൊത്ത ത്തം വെള്ളവ വെളിയിലോട്ടിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും
ആണോ നിങ്ങളെ അടുത്ത് എങ്ങനെയ അടുത്തടുത്ത് വീടാണോ?
ആഹ് ആഹ് അടുത്തടുത്ത് വീടുകളുണ്ട്
ആണോ
ഉം
ഇവിടേം അടുത്തടുത്ത് വീടുകളാണ്
പിന്നെ മഴയല്ല പിന്നെ മഴയാണെങ്കിൽ തുണികളൊക്കെ ഒണക്കാൻ ബുദ്ധിമുട്ടല്ലേ പിള്ളേരും ഇനി ഇപ്പൊ സ് സ്കൂളിൽ പോകുമ്പോ യൂണിഫോം അല്ല ഡ്രസ്സ് ഒക്കെ ഒണങ്ങി കിട്ടാൻ പാടല്ലേ
ആഹ് അതെ അതാ ഈ പി - പിന്നെ എങ്ങനെ പറഞ്ഞാല് നമുക്ക് കെടക്കണങ്കിൽ മറ്റേ ഒരു മൂടി കെട്ടിയ ആ ഒരു - ടൈം ഉണ്ടെങ്കി ഒന്നൂടെ ബെറ്റർയിരിക്കും ഇല്ലെ
പിന്നെ ചൂട് ഒരുപാട് ചൂട് ഇഷ്ട്ടവ അല്ല അത് കൊഴപ്പമില്ല ഉം ഉം
ആഹ് അതെ അവിടെ എങ്ങനെയാ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ എങ്ങനെയാ വഴക്ക് -
വണ്ടി ഞങ്ങക്ക് ബസ്സുണ്ട് ഇക്കായക്ക് ബസ്സുണ്ട് അതിനകത്താ പോന്നെ
എങ്ങനെയാ
ഇക്കായ്ക്ക് ബസ്സുണ്ട് സ്കൂളോട്ടോ ഉള്ള ബസ്സാ അന്നേരം അതിനകത്ത് അവന്മാരും പോകവും ഉം
ഓട്ടോറിക്ഷ ഇവിടെ കൊറഞ്ഞ ദൂരെ ഒള്ളു
ആണോ ആഹ് ആഹ് ഒരാളെ ഉള്ളോ?
ആഹ് ഒരാളെ ഉള്ള്
ആഹ് ആഹ് ഉം പിന്നെ എത്രല്ലായി മോന് മോനാണോ മോളാണോ ആ സിനിമയൊക്കെ കാണാറുണ്ട് ടി -
ഏയെ ദൃശ്യം ദൃശ്യം കണ്ടോ
അത് കണ്ടായിരുന്നു കണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല കാണാൻ പോകണന്ന് വിചാരിച്ച് നിക്കണ്ട്
ആഹ് ആഹ് പിന്നെ മറ്റേ സിനിമയും നല്ലായിരുന്നു വാഴാ റ്റു അതും കണ്ടായിരുന്നു
ആഹ് അത് കണ്ട് വാഴാ റ്റു അത് അടിപൊളിയാനു അല്ലേ?
ആഹ് അത് നല്ലയാരുന്നു
അതാ നമ്മള് കുടുംബന്ധമായിട്ട് അത്രയ്ക്കും- നല്ലോണ്ണം ഏ ബന്ധപ്പെടുത്തിട്ടാവല് -
അതെ അതെ അതെ ഉം നല്ലൊരു സിനിമയാ കാരണം കണ്ടിരിക്കാനും കുട്ടികൾക്കായാലും മുതിർന്നവ ആർക്കായാലും എല്ലാം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് അതെ അതെ നല്ലൊരു സിനിമയായിരുന്നു
ഇത് ഞാൻ കണ്ടിട്ടില്ല വണ്ണും ഫസ്റ്റും സെക്കൻറും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു തേഡ് കഴിഞ്ഞിട്ടില്ല കാണാൻ പോകണന്ന് വിചാരിക്ക- ക്കുന്നുണ്ട് ഇപ്പ അതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും
അതെ അതെ ഇനിയിപ്പോ ഓടിടിയിലൊക്കെ വരുല്ലോ ഉം
ഇനിപ്പോ അങ്ങനെയൊക്കെ കാണണ്ടി വരും
ആഹ് ആഹ് ആഹ് ഹസ്ബൻറ് എന്താ ജോലി?
ഇവിടെ നാട്ടില് തന്നെയാണ്
ആഹ് ആഹ് ഒറ്റക്കെ ഉള്ളോ വീട്ടില് അതോ ഉമ്മായൊക്കെ ഉണ്ടോ
ആഹ് ഓഹ് ഉമ്മ ഉമ്മയും ഉപ്പയും എല്ലാരും ഉണ്ട് അവിടെയോ
ആഹ് ഇവിടെ എല്ലാരും ഉണ്ട് ഇക്കാടെ വാപ്പയില്ല ഉമ്മ ഉണ്ട് പിന്നെ അനിയനും അനിയൻ്റെ ഭാര്യയും മക്കളുണ്ട്
ആണോ ഇങ്ങള് ഏഹ് ഹസ്ബൻന്റ് ഇവിടെ ഉണ്ടാവൂലാ അല്ലെ
ഇക്ക ഇപ്പ സ്കൂളിൽ പോയി ഇക്കായിക്ക ഉണ്ടന്ന് ഉണ്ടായിരുന്നു
ഇവടെ സ്കൂളിൽ വർക്ക്‌
ആഹ് പിള്ളേരെ എടുക്കാൻ പോയി
ആഹ്
ഉം
പിന്നെ എന്താ ഇഞ്ഞി വൈന്നേരത്തെ വൈകുന്നേരത്തേക്ക്‌ എന്താ ചായക്ക്‌ കടിയൊക്കെ
ചായ്ക്ക് എന്തെങ്കിലും ഉം അങ്ങനെ ഉണ്ടാക്കൊന്നില്ല മിച്ചറോ, ചിപ്സ് അങ്ങനെ എന്തെങ്കിലും
അങ്ങനെ കൊടുക്കാറാണോ?
അങ്ങനെയുള്ള ആഹ് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ സ്നാക്സും
ബേക്കറി കൊടുക്കാറില്ല നമ്മള് എന്തെങ്കിലും ആഹ് ആഹ് വൈകുന്നേരം എന്തെങ്കിലും എണ്ണക്കടിളൊക്കെ ഉണ്ടാക്കും അതായത് പഴം പൊരിയോ ബ്രെഡോ പഴം പൊരിയോ അല്ലെങ്കില് കൊക്കവട ഉള്ളി വട അങ്ങൻത്തെ ഒക്കെ ഇണ്ടാ
ഒക്കെ ഇണ്ടാക്കോ
ആഹ് ആഹ് നിങ്ങള് അവിടെ ഉണ്ടാക്കില് ഉണ്ടാവൂലാ അല്ലെ
ഉണ്ടാക്കും പക്ഷേ എപ്പഴും ഉണ്ടാക്കത്തില്ല ഇടക്കൊക്കെ ഉം അല്ലാതെ പിന്നെ സമയം ഇല്ല പിള്ളേര് സ്കൂളിലെങ്ങും പോവത്തില്ലേ
ആഹ് ആഹ് പിന്നെ പറഞ്ഞാല് നമ്മളെ വീട്ടു ജോലി കഴിയുമ്പോക്കിനും ടൈം ഒരു
ആഹ് ഒരുപാടാവും പിന്നെ ഞാന് സ്കൂളിൽ പിള്ളോരെ വിളിക്കാനൊക്കെ ഞാനും പോവും ഇന്ന് പോയില്ലെന്നേ ഉള്ളു
ആണോ അതായത് ത് ഭർത്താവില്ലാത്ത സമയത്തോ
അല്ല രണ്ട് വണ്ടിയുണ്ട് ഒരെണ്ണത്തിന് ഞങ്ങൾക്ക് ഞങ്ങളെ സ്കൂളിന്ന് ഇല്ല പിന്നെ അല്ലാതെ ഒരെണ്ണത്തി ഞാനും വേറെ ഡ്രൈവറുണ്ട് അയ്നാത്ത് ഞാനാ പോവുന്നത്
ഓഹ്
ഉം ആഹ് അന്നേരം പിന്നെ സമയം കിട്ടാറില്ല പിന്നെ ഞാനും ട്യൂഷന് എടുക്കുന്നുണ്ട് വൈകിട്ടത്തേ പിള്ളേര് വരും
ആഹ് ആഹ് അപ്പൊ പിന്നെല്ലേ അപ്പൊ പിന്നെ ഒന്നിനും നേരെ ഇണ്ടാവൂലാ
ആഹ് നേരം കാണത്ത്ല്ലാ ഇന്ന് ഇനിയിപ്പോ ശനി ഞായറും ഞായറു ആയോണ്ട് രണ്ടൂസം കാണും പിന്നെ ടൈമ് കിട്ടാറില്ല അങ്ങനെ ഉം
അയിന് ഈ സ്കൂള് പോണ മക്കള് ഇണ്ടായാലന്നെ നമക്ക്
അതെ അവരുടെ കാര്യങ്ങൾ തന്നെ നമ്മെ രാത്രിയാവുമ്പഴത്തേക്കൊട്ടും അവരുടെ വർക്കുകളും കാര്യങ്ങളും അവരെ പഠി പഠിക്കാനും മദ്രസയിലും പോവല്ലേ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അവർക്ക്
ഒരു മണിക്കൂറാണോ ട്യൂഷനെടുക്കാറ്?
അല്ല രണ്ട് മണിക്കൂറ് നാല് മണി തൊട്ട് ആറ് മണിവരെ
ആറ് മണി വരെ
ആഹ്
അത്രയും നേരൊക്കെ അപ്പൊ ഒരു ഒരു കുട്ടിക്ക് ഒരു ടീച്ചറല്ലേ
ആ മോനോ അതോ ഞാൻ പഠിപ്പിക്കുന്നയോ
ആഹ് ആഹ് നിങ്ങള് പഠിപ്പിക്കുന്നെ
അത് അങ്ങനെഅല്ല ഒരേ ക്ലാസ് അല്ലല്ലോ പല പല ക്ലാസുകാരല്ലേ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പടിപ്പിക്കും
ഓഹ് ഓൺലൈന
ഹലോ അങ്ങനെ ആ അല്ല വീട്ടി വന്ന് പഠിപ്പിക്കുവ വീട്ടി വരും
ആ ഓ അല്ല നമുക്ക് എന്തെങ്കിലൊര് ക്യാഷ് കിട്ടണെങ്കില് ഇങ്ങനൊക്കെ ചെയ്യണം
അതെ അതെ എന്തെങ്കിലും ചുമ്മാ നമ്മളും പഠിച്ചി ട്ട് നമ്മള് വെറുതെ പോവണ്ടാലോ നമ്മള അത്രയൊക്കെ പഠിച്ചിട്ടേ നമ്മൾ പിന്നെ ന്നിട്ടും പരീക്ഷ പി എസ് സി ഒക്കെ എഴുതുന്നുണ്ട് കോച്ചിങ്ങിനൊന്നും പോവുന്നി
ക്ക് ഒരാവശ്യം വര നമുക്കൊരു ക്യാഷിന് ആവശ്യം ഉണ്ടെങ്കിനമ്മളെ കയ്യിൽ അത് ഇണ്ടാവും
അതെ അതെ അതെ എപ്പോഴും നമ്മള വരെ ഡിപ്പെൻഡ് ചെയ്യണ്ട
ആഹ് അതെന്നെ മോൻ പറഞ്ഞു കാക്കന്മാര് ചോയിച്ചാ തരാഞ്ഞിട്ടല്ല പക്ഷേ ചോയിക്കുമ്പോ നമുക്ക് എന്തോ ഒരു ഒരു ഇത് ചമ്മല് ചമ്മലാണ്
ആ അതെ അതെ നമ്മുടെ കൈയിൽ ഉണ്ടെങ്കി നമുക്കായിട്ട് ആഹ് ഒന്ന് ഫോൺ ചാർജ് ചെയ്യാനായാലും ആ എന്തെങ്കിലൊക്കെ ചെയ്യാലോ
ആഹ്കുട്ടികൾക്ക് ഇപ്പൊ ഡ്രസ്സ് എടുക്കാനോ ഇനി അവരിക്കെന്തെങ്കിലും പുതിയ ഫുഡ് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനോ അക്കെ ഇണ്ടെങ്കി നമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് തന്നെ വാങ്ങാം
അതെ അതെ മറ്റേത് പിന്നെ അവരുടെ കയ്യിൽ കാശുണ്ടോന്ന് നമ്മൾ നോക്കിയിരിക്കണ്ടേ
ആഹ് അയെന് ഇണ്ടോ ഇല്ലയോന്ന് നോക്കു ആദ്യം
അതെ അതെ അതനുസരിച്ചൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടൊന്നും പോയി അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ നമു ക്കായിട്ട് അവരുടെ കയ്യിലെ കാശ് നോക്കിയാലേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ ഉം പിന്നെ അവിടെ ട്യൂഷനെടുക്കുന്നുണ്ടോ
ഞാനും ഇതേപോലെ ഏ വീട്ടിൽ പോയിട്ട് എടുക്കും ഇങ്ങോട്ടല്ലാ വരാ മൊട്ടേ അവിടെ വീട്ട് പോയിട്ട്
അങ്ങനെയാണോ എടുക്കുന്നെ അപ്പൊ എത്ര എത്ര ഒരാളെ വീട്ടിലേ പോത്തോളോ അതോ
അ അതാണ് അത് അടുത്തെന്നെയാ
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ പോയി എടുക്കും
ആഹ് ആഹ് ആ ഹ് ശെരി ശെരി ഞാനങ്ങനെ പോത്തില്ല പിള്ളേരിങ്ങോട്ട് വരും
ആ ഇവിടെ ഇപ്പോ നല്ല മഴ വരുന്നുണ്ട് ഇതുവരെ മഴ ചോർന്ന് കിടന്നിട്ട് നമ്മള് പൊറത്തേക്ക് ഇട്ടതേനു
ആണോ ആഹ് ആഹ് തുണിയെല്ല ഇനി പറക്കണല്ലോ ല്ലേ
ഇഞ്ഞൊക്കെ ഓടിപ്പോയി പര്ത്തും
ആഹ് ഇച്ചിരി അവര് അഹാ എന്തുവാ ആഹ് ന്നാ പോയി എടുത്തോ എട്ടോ ഹലോ ആഹ് ആഹ് സാ ആഹ് ആഹ് എടുത്തോ എടുത്തോ ശെരി
ആഹ് ഓക്കെ
ആഹ്